ആഹ് ഒറങ്ങ
ഉറങ്ങാച്ചാ ഉറങ്ങ ല്ലേച്ച അല്ല അങ്ങനെരുന്നു
മ്മ് കുട്ടിയോ
കുട്ടീനെ ഇപ്പോ തൊട്ടീകിട്ടു നാത്തൂമാരും നാത്തൂനും മക്കളും വന്ന്ക്ക്
ആഹ് അവിടുത്തെ
മ്മ്
മ്മ് വന്നീനുന്ന് അത് വന്നിക്കണാന്നോ
വന്ന്ക്ക് നേർത്തെ അടിച്ചപ്പളേ
ആഹ് ആഹ് പോയോ
ആഹ് പോയി
മ്മ് ആദ്യമായിട്ട് വര്ആ
മ്മ് മക്കളാദ്യായിട്ടാണ് നാത്തുന് വന്നേക്കണ് മക്കളൊക്കെ കെട്ടിച്ചോടുത്തുന്നും എത്തി കിട്ടാനേ
ആഹ് അങ്ങനെയാണോ
മ്മ്
മ്മ്
മരുമക്കള് രണ്ട് മരുമളും മകളും മകനും
മ്മ്
പിന്നെ എന്താപ്പേ എവിടെന്ന് ഇന്നലേ
ഇന്നലെ ബിസിയാണ് ബിസി പനിയാടി കുട്ടികൾക്ക്
ആഹ് എപ്പോളേ പനി തുടങ്ങിയേ
പനീ രണ്ടീസായി തുടങ്ങിട്ട് ഇപ്പൊ കൊറവുണ്ട് ഇന്നലൊക്കെ കൊറവുണ്ട്
എല്ലാടത്തും അതന്നെ മോളേ ഇവടതാ ഒന്ന് ചെറ്ത് തൊന്ന്ന് പനീച്ചിട്ട്
ആഹ്
ഇടെവിടക്ക് കൊണ്ടപോയേ മാത്യൂസിൻ്റെടുത്തേക്കോ
ഗവൺമെന്റ്
മ് ആയിപോയാ തന്നുള്ളു പ്പത്തെ പനിയൊക്കെ ശരിയാ
ഉം
ഉം
എന്താ അന്റെ കുട്ട്യാളോ
റ്റേ കുട്ടികളാ തിന്നു
മ്മ്
മ് മഴണ്ടോ?
ആ ന്ന് മഴേണേ ഇന്ന് പ്പൊരു അഞ്ച് മണി കഴ്ഞ്ഞിട്ട് നല്ല മഴേണ് നല്ല മഴ വല്യ കണ്ടന്ന്
വടെ മയ ഒന്നും പെയ്തിട്ടില്ല ഇല്ലടി മായെയ്തിട്ടില്ലെയ് വെയിലാണ് ണെയ് പ്പങ്ങനെ ചെർതായി മൂടി കെട്ടീകോണ്ട്‌ണ്ട് ആഹ്
ഇവിടെ നല്ല മഴപ്പ പെയ്തു
ആ ആഹ് വ്ടപ്പെയ്തിട്ടില്ലെയ് ആഹ് കടത്ത ന്താ ഒച്ചണ്ടാവൂലെ
അല്ല മഴവില്ല ഞാൻ പറയണതെ ഞങ്ങളിപ്പങ്ങനെ സിറ്റോട്ടിലിരിക്കുമ്പോ കൊറ്ച്ച് കൊറ്ച്ച് മു മ്പേ മഴ ഇങ്ങനെ പെയ്യുമ്പോണ്ടാവുലേ വെയിലും മഴയും പാടെ അപ്പ അങ്ങനെ കാണിച്ചൂലേമ്മളേ ആകാശം അല്ലാതെങ്ങനെ കാണിച്ചൂലെ മഴ പെയ്യുമ്പോ മ്മളെ
ആഹ്‌
അങ്ങനെ കണ്ടു
ന്ന് ഫോട്ടട്ത്തോ
ഫോട്ടോ എടു ട്ടില്ല നമ്മള് നേരിട്ട് കണ്ണോണ്ട് കണ്ടില്ലേ പിന്നെന്തിനാപ്പൊ ഫോട്ടം ഉം ഏ ആ പരിപാടി എൻക്കില്ല സ്റ്റാറ്റസിനോടൊന്നുംൻക്ക് അത് ട്യൂഷൻ ടീ
ആഹ് ആഹ് ടൂ ഷനും പോക്ണ്ടോ കുട്ട്യാള്
ഉം ഒരാള് പോണ്ട്
ആഹ് എത്രെ ഫീസ്?
ഫീസ് മുന്നൂറ്റമ്പത്
ഉം എല്ലാം പടിപ്പിച്ചോ?
എങ്ങനെ?
എല്ലാതും പഠിപ്പിച്ചോന്ന്?
ആ എല്ലാതുണ്ട്
ഫോടുക്കോയ്ച്ചാ
ഉണ്ടെയ് ഇപ്രാ ഇപ്പെ വെക്കേഷൻല് ഞാൻ പർ ഞ്ഞയ്ച്ചീന്നു വെക്കേഷൻ ട്യൂഷൻ പക്ഷെ ഞമ്മള് അങ്ങനെ പറഞ്ഞയക്കൂല്ല അങ്ങനെ പറഞ്ഞയിച്ചീനി അപ്പൊ പിന്ന ഞാൻ കണ്ട പോട്ടെ പോകണോടത്തോളംങ്ങട്ട് ഉന്ഥ്ര വിചാരിച്ചിട്ടാണ് പറഞ്ഞയച്ചതാണ്
ഉം ഒരുവിധം നല്ലതാണ്
മ് അതന്നെയാണേ ഞമ്മളിപ്പ പ്രൈവറ്റൊന്നല്ലല്ലേ പഠിപ്പ പിച്ചണത് ഗവൺമെന്റിലല്ലേ അപ്പൊ ഇംഗ്ലീഷ് മീഡിയം നല്ലല്ലോ
അപ്പ പിന്നെ കൊറച്ച് കൊടുക്കണേന് കൊയപ്പൊന്നുല്ല പതിനഞ്ച്
ക്ഷ അക്ഷരങ്ങൾ അറിയാം അങ്ങനത്തെ ഇതൊന്നുംല്ല പ്രശ്നമൊന്നുമല്ല പക്ഷെ എന്നാലും ഹിന്ദിയൊക്കെ അറിഞ്ഞാൽ ഇപ്പ നമ്മൾ ഈ അഞ്ചാം ക്ലാസ്സിൽന്ന് അങ്ങോട്ട് തുടങ്ങണേ അയിൽ അങ്ങോട്ട് പടിഞ്ഞഞ് കിട്ടിയാലെന്നേ ഉള്ളൂ ഹിന്ദിക്കെ അറിയുള്ളു അല്ലെങ്കി അറിയില്ല
ആ ശരി
ഇത്രയും ദിവസം എഞ്ഞാൽ നമ്മള് എൽ പി ക്ലാസ് ആ് ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ എൽ പി ക്ലാസ് അങ്ങനെയല്ലല്ലോ യു പിക്ക് കടന്നില്ലേ
ഉം ആറ് അഞ്ചൊക്കെ പേര്
ആ അപ്പൊ എപ്പോഴള്ള നമ്മ നമ്മളെ കൈ ഇതില് കിട്ടുള്ളൂ കൊറച്ച് കഴിഞ്ഞ ആജ പോകാന്നന്നാലൊന്നും പോകൂല
എവിടെ പോണു
ആഹ് അപ്പൊ പിന്നെ പോകുന്നടത്തോളം കണ്ട് ഫോട്ടോ വിചാരിച്ചിട്ടാണ്ട് ഉന്താണ്
ഹും
ഉം എന്താ അയിന്പ്പം മദ്രസൽ തെക്ക ദഫ് തുടങ്ങുവാണ് അപ്പൊ പിന്നെ ദഫ് തുടങ്ങുമ്പോ പറ്റൂലേ മാതം സ്കൂൾ തുടങ്ങിയ സ്കൂളി് തന്നാതപ്പ പിന്നെ അയിറെ ഇടയിലൊ പോ ട്യൂഷൻ പോകാൻ സമയല്ലല്ലോ അപ്പ രണ്ടു മാസം ലീവ് പറയണം അങ്ങനെയൊക്കെ കരുതിട്ടുണ്ട് എന്തിനാ എന്റെറെ കുട്ടികള്
അവിടെ എന്തേരൊക്കെ കിത്തനാട്ടമ ഉണ്ടാവും
ഉം
പിന്നെന്താ ആ പൊടി എങ്ങനാടി കൊടുക്കു ക്കെ ചൂടുവള്ളത്തിൽ കലക്കിട്ടോ
ആ
ഉം വാങ്ങിട്ടൊന്നുല്ല അഥവാ ചെല സമയത്ത് എത്ര ആയിന്
അഞ്ഞൂറ് അഞ്ഞൂറ്ണ്ടോണ്
ഉം
ഓളെ കുട്ടിക്ക് ആഴ്ച ക്ക് ആഴ്ചക്ക് ഓരോ കുപ്പി വാണം നാലിസം കൂട് അഞ്ചിസം കൂടുമ്പോ
പടച്ചേനെ അപ്പൊ തീരെ പാലില്ലെ ഓക്ക്
തീരല്ല തീരല്ല പറഞ്ഞാല് പറ്റേ കമ്മിയാ
ഉം ത്ത്ഇത്. ഇത്രായിന്നെച്ചിട്ടാ കൊട്ക്കാ ചെലപ്പോ പാൽ ഇണ്ട് ണ്ടാവുലാ
അത് തിന്ന്ണീൻ അൻസെര്ച്ചിട്ടാ പാൽ ഇണ്ടാകൊള്ളെയ്
തിന്നായി അല്ല
ഉം
തിന്നാ നാലാംശത്തെ തിന്നായിട്ടല്ലേ പാലിണ്ടാകാത്ത
എപ്പളുംപ്പളും ഇല്ല കൊറച്ച് അങ്ങനെ പറിമ്പളാ ഞാൻ പറിണതെ
അങ്ങനെ അല്ലെയ്
ആ
രാത്രി ഇന്റെ മകൻ വേറ്ടെന്നെ ചെയ്യുലെടി
ആ
ഉം ഓണർന്നാ നടക്കൂലാ
ഉം അപ്പൊ ശരിക്കും പാല് കിട്ടണ് ഇണ്ടാവുലാ അതുകൊണ്ടാണ്
ആ അതെന്നെ പർണതെ ചെൽപ്പോക്കെ അങ്ങനെയ്ക്കാരം
അവര് വയറ് ഫുള്ളായ പോലെ അത് വിടൂലേ
ഞാ ഇവടെ വന്നു വയറൊക്കെ ഫുള്ളാണ് ഇണ്ട് ച്ച് ഒര് അഞ്ച് മിനിറ്റ് നേരം നേരനെത്തെ കടക്കൂലെ അപ്പത്തന്നെ കരയും കരിയിമ്പം ഇത് കൊട്ക്കാ ലാഭം അവളെ കരച്ചിൽ നിർത്താനും കോലം ഇല്ല
ഹ ഹ
ഉ
മൂത്രയിക്കുമ്പലെ
ആ
ഉം
അത് ഓള് ഓരോ വയസ്സ് ദിവസത്തിന് അങ്ങനെയൊക്കെ തോണ്ന്നു കണക്ക്ട്ടോ കണക്കോന്നും ഇൻക്കറീലാ
അയ് ണ്ടെയ് ഇരുപത്തഞ്ച് എം എൽ എ അങ്ങനെയൊക്കെണ്ട്
ആഹ ണ്ട് ഇപ്പോള് ഇരുവത്തഞ്ച് എം മൽ അങ്ങനെ തന്നെ തോണ് ഇപ്പോള് കൊടുക്കണത് ഇപ്പോൾക്ക് മൂ ഇപ്പ മൂന്ന മാസല്ലേ കു- രാ രണ്ട് തൊണ്ണൂറാ വാനായില്ലേ തൊണ്ണൂറായി
ഉം പോണുണ്ടോ തൊണ്ണൂറെയ്ഞ്ഞിട്
എന്താണ് കാട്ടണ് അറീല്ലാ കുട്ടിടെ സ്കൂള് മുടക്കിട്ടല്ലേ പോയി ഇരിക്കണ ചെറുതിന്റെ
അപ്പൊ സ്കൂൾനെന്താ വിടെ പോയി കൂടെ ഞാൻ കാട്ട്യ മാതി രി
ആഹ ഇതിപ്പോ ഓള് തൊണ്ണൂറ് കഴിഞ്ഞാ നാലാം മാസത്തിലൊക്കെ പോണന്നില്ലേ കണ ഇതുവരെ പറഞ്ഞാഴ്ച്ചിട്ടൊന്നുല്ല മദ്രസക്ക് ഇവിടെ പോയിന്നോ
അന്നാ ഓളൊറ്റകല്ലേ ഓള് വേറെ പോയിക്ക് ആഹ ഓപ്രശനല്ലേ
ഒറ്റേക്കണോന്നോയ്ച്ചാല് ഒരു നാത്തൂണ്ട് കുട്ടിന്റെ
ആ ഐന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ അപ്പൊ
അയിന്റെ കഴിഞ്ഞിട്ടില്ല ഒന്ന് ഇണ്ടായിന്ന് അയിൻന്റെ കല്യാണ ഇപ്പൊ കഴിഞ്ഞു പടത്ത് പെര്ന്നാളിന്റെ ഒരാഴ്ച മുമ്പ് കഴിഞ്ഞു രണ്ടണ്ണം ഇണ്ടായിന്ന പെരയിലേ അപ്പ ഒന്നിന്റെ കഴിഞ്ഞു
ഇത് തന്നെ എന്താ കെട്ടിചാ നയ്ക്കാ ത്തതോ
ഏയ് ഇതിന് കോറച്ച് വയസ്സായിക്ക്ണു
ആ
അമ്മായി അമ്മ ഒന്നുമില്ലേ
ഏയ് അമായിയമ്മ എത്ര വർഷായടി പത്ത് വർഷൊക്കെ ആയില്ലേ മരിച്ചിട്ട്
അപ്പൊ പേരയില് ന നാത്തൂനും ആ മാപ്പളയും ഉ ണ്ടാവും ഇല്ലേ
ഉം
വേറെ പൊയ്ക്കല്ലേ അതൊ തറവാട്ട്കാര്
തറവാട്ടില് തന്നെയാണ് ഓൾക്ക് തന്നെ യുള്ളൂ ഇപ്പൊ പെരായാ വാന്
ആ
ഞങ്ങലില്ല അല്ലാത്തോല എല്ലാരും ഒറ്റക്കായി
ഓളപ്പഞ് എളേച്ഛമാരോ ന്നുംല്ലല്ലോ
ഉം
പിന്നെപ്പന്ന
അയിന് പെരോൾക്കല്ലേ പെര നാത്തൂൻകാ
അഅ് സരി ആഹ അയ്‌ന് കൊടുത്തിട്ട് ണ്ടാവൂല്ലേ
ഉം
എന്താ സുഖല്ലായി ന്തേലുണ്ടോ
ഒരു കൊഴപ്പോല്ല
പോരുണ്ടോ അന്റെ നാത്തൂന്മാരാരി
ഏ
അന്റെ നാത്തൂമാരെ അവന് പോരുണ്ടോന്ന്
ആ സാധനം ഈറ്റങ്ങൾക്ക് എന്താന്നറിയില്ല.
പാവങ്ങള് അങ്ങനത്താര പോട്ട പോലെ
ആഹ്ഏ?
അങ്ങനെ പോട്ടെന്നാന്ന്.
ആ ആ സാധനം എന്താന്ന് അയിറ്റങ്ങക്കറിയില്ല.
അതിന് കൊറേണ്ണണ്ടാകുമ്പളെ കുത്തിത്തിർപ്പ്ണ്ടാകേ.
ആഹ് ഇതീറ്റും കൊറയണ്ണൊക്കെണ്ടേ. ഇല്ല
എന്ത് അശി പക്ഷെ മൊതല് ത് ന്തേലൊക്കെണ്ടെങ്കിലവര് അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടിന്നറിം അയ്ന്നോല് നിന്ന്ട്ട്ണ്ടാവൂല
ആ
ആ അങ്ങനെയൊക്കെ ആവ്മ്പള പ്രശ്നേ അണക്ക്പ്പതല്ലേ പ്രശ്നം വന്നു
ഉം ഇൻക്ക് അതൊന്നാെല്ല ഇങ്ങള് കല്യാണം കയ്ഞ്ഞേ മുതല് ഞമ്മള് പ്രശ്നം തന്നേണ്
അത്ശെരി ആ അത് കല്യാണം കയ്ഞ്ഞപ്പതന്നെ മാപ്പള ഗൾഫ് ലാണ് മാപ്പള കൊണ്ടോണ്ടാന്നാെക്കെ നാത്ത് പ്പുമ്മാക്ക് കൊട്ക്കൂല
പിന്നെപ്പ മാപ്പ
ഗൾഫിലല്ലേ മാപ്പള കൊണ്ടുവരണ തൊന്നും കൊടുക്കൂല ആകെരാങ്ങളല്ലതാണ്
അപ്പ പിന്നെ ഞാപ്പൊ പറയണില്ലന്നോട്
എന്തേ നാല് പെങ്ങന്മാർക്ക്ള്ള ഒരാങ്ങളാന്ന്ച് പുടിച്ചാങ്ങട് വെച്ചിന് ഇപ്പ എന്താ പോല പിന്നെപ്പെന്താ കരഞ്ഞോട് കാട്ട്
ഉ ഞമ്മളും അങ്ങനെ തന്നെയല്ലേ ഞമ്മളവർക്ക് കുത്തിത്തിരുപ്പ് ഉണ്ടാക്കാനൊന്നും പോണില്ലല്ലോ.
വെറുതെ പറമോളെ അത് കരുതിയ പോല മരിച്ചോളം കാട്ടും
ആഹ്
ഓലെന്തേലും ഊറ്റാണ്ടോ നോക്ക
നമ്മള് ൽഹംദുലില്ല ഒരു മൊട്ടുസൂചിയാണെന്നുണ്ടെങ്കിലും അല്ല ഹമ്ദുലില്ലാന്ന് പറയണ ആളാണ്.